ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ് പറയൂ
എന്താ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോന്ന്
ഞാനിപ്പോ വിളിച്ചതേ ഞാനിന്റെ വീടൊക്കെ ഒന്ന് പൊടിക്കാന്ന് വിചാരിക്കണ്ട് ഞങ്ങക്ക് ഈ ഓടിട്ട വീടാണ് അപ്പൊ മയ പെയും പെയ്യുമ്പോ ആകെ ചോരിയാണ് അപ്പോ ഞങ്ങള് അതൊക്കെ ഒന്ന് പൊളിക്കണംന്ന് വിചാരിക്ക്ണ്ട്. അപ്പൊ ഇങ്ങള്പ്പോ വീട് ഇട്തോണ്ട് ക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം അയിനെ കുറി ച്ച് ചോയ്ക്കാനായ്രുന്നു. ഇപ്പൊ എങ്ങനേണ് വെല സാധനങ്ങൾക്കൊക്കെ?
ആഹ്. ഇപ്പൊ ഇപ്പം കൊർച്ചു കൂടുതലാണ് മൊത്തത്തില് എല്ലാ ഇപ്പൊ ഈ ഇപ്പൊ എല്ലാ സാധനങ്ങ കമ്പിക്കും എല്ലത്തിനും വെല കൂടി. നമ്മൾത് കല്ലിനൊക്കെ കൂടി നമ്മള് തൊട്ങ്ങിയന്നൊക്കെ പ്പോ എത്രോ ഒരു ലോഡ് കല്ലീന് ഒരു നാലേ അർ നൂറ് അത്രയൊക്കെ വന്ന്ട്ടുള്ളൂ. ഇപ്പൊ വെ ല അഞ്ചേ അറുന്നൂറാണ്. ഒരു ലോഡ് കല്ലിന് ആ അങ്ങനെ ഒര് ആയിരം രൂപക്ക് ആഹ് ന നല്ല ബുദ്ധിമുട്ടാ. അന്ന് തുടങ്ങിയത് കൊണ്ട് ഇപ്പോ ഞങ്ങളുടെ ഇത്രയെങ്കിലും എത്തി
ആണല്ലേ. അപ്പൊ ഈ പഞ്ചായത്ത് ക്കൊക്കെ കൊട്ത്താ അമ്മക്ക് വീട് കി ട്ടോ?
പഞ്ചായത്തക്ക് അങ്ങനെ കിട്ടുന്നവരുണ്ട് അതിനെ കുറിച്ചനക്ക് ശരിക്കും അറിയില്ല കാരണം നമ്മൾ പഞ്ചായത്ത് ത്തെക്കൊന്നും കൊടുത്തിട്ടില്ല അത് ചില ടൈമില് നല്ലോണം വേവിക്കും ചില ടൈമില്
പഞ്ചായത്തക്ക് കൊടുത്ത പോലെ ഓല് പറയുന്ന സ്ക്വയർ ഫീറ്റിൽ നമ്മള് വീടുണ്ടാക്കണം
അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ആഹ് അതിപ്പോ നമുക്ക് നമ്മള് നമ്മടെയൊരു ആഗ്രഹത്തിന് അനുസരിച്ച് പറ്റൂലല്ലോ നമുക്ക ഇപ്പൊ ഒരു വീടുണ്ടാക്കുവ നമുക്ക് ഒക്കെ ഒരുപാട്
സങ്കല്പങ്ങൾ ഉണ്ടാവും നമുങ്ങനെ കിച്ചണും മോട്ടർ വേണം എത്ര വീതിവേണം ഹാളിത്ര വീതി വേണം പക്ഷെ സാധാരണക്കർക്ക് പഞ്ചായത്ത് കി
ആ സാധാരണക്കാർക്ക് അതൊരു കാര്യാണ് ഇപ്പൊ ഒരു ആറ് ലക്ഷം രൂപയൊക്കെ കിട്ടാന്ന് പറയുമ്പോ ആഹ് നല്ലൊര് കിട്ടല്ലാണല്ലോ
ന്നാലും ആറ് ലക്ഷം കൊണ്ടാെന്നും ഒന്നും ആവു ല്ല്യാലേ ഇപ്പൊ സാധനങ്ങൾക്കും നല്ല വെലെല്ലേ
ആറ് ലക്ഷാെന്നുംപ്പെവ്ട്ക്കും എത്തൂലാ
അതെ
ആറ് ലക്ഷം കൊണ്ട് ഇപ്പത്താെര് സാഹചര്യത്തില് വാർപ്പ് വരെ കയ്ച്ച്ടാൻ പോലും ഒര് ഞമ്മൾപ്പൊര് ഞങ്ങൾത്പ്പൊര് ആയ്രെത്തെണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് അ അയ്ന്പ്പം ക്ക് ഒരു വാർപ്പ് കയ്യാം മാത്രം പതിനാെന്ന് പന്ത്രണ്ട് ലഷം ആയിട്ട്ണ്ട് ഉം വാർപ്പ് കയ്ച്ച്ടാ മാത്രം ഉം പിന്നെ അത് കയ്ഞ്ഞ് ട്ടാണല്ലോ നമുക്ക്പ്പോ ഓരോ ചെലവ് നമ്മൾ വാർപ്പ് കഴിക്കെണ്ടേന്റെ രണ്ടെരട്ടി ചെലവ് വാർപ്പ് കയ്ഞ്ഞ്ട്ടാണ്
അതെ വയറിങ്ങിനും കാര്യങ്ങൾക്കു ഒക്കെയ്ക്കാരം ല്ലെ
പ്ലംബിങ് അതുപോലെ തേ- പ്പ് പെയിന്റിങ് അടി പണി അങ്ങനെ ഓരോന്ന് വെര്മ്പോ
ഇത്ണ്ടാവുല്ലേ
ഞങ്ങൾത്പ്പാേ ഇങ്ങനെ അടിപ്പണി മ്മങ്ങെനിക്കാണ് പിന്നെ ഏതാണ് ഗ്രാനൈറ്റ് ആണോ മാർബിൾ ആണോ ഏതാനുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്
നിങ്ങൾ എങ്ങനെയാണ് ഇന്റീരിയറോ അങ്ങനെക്കെ ചെയ്യുന്നുണ്ടോ
മൊത്തം ചെയ്യണം എന്നുണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുകയാണെങ്കിൽ അതല്ലേ നല്ലത്
അതെ അതന്നെയാണ് നല്ലത് ഒരു വൃത്തി ഉണ്ടാവും ചെയ്യും നമ്മള എല്ലാവടെും ഗ്രഹദാണ് ല്ല ക്ഷേ അയേ പാവപ്പെട്ടൾക്ക് അത്രക്ക് സാധിക്കൂല്ല അപ്പ നമ്മള് പഞ്ചായത്തിന്നാവകുമ്പോ ഒരുോ ഘട്ടം ഘട്ടൊക്കായിട്ട്
ഘട്ടം ഘട്ടം ഉ അങ്ങനെയാണ് കിട്ടുന്നത്
കെട്ടി കാണിച്ചു കൊടുക്കണം അല്ലേ
ആ അപ്പൊ ഫസ്റ്റ്ത്തെ ഇത് കിട്ടും തറക്ക് കഴിഞ്ഞാല് പിന്നെ വ അറപ്പോ ആ എന്തോ സ്റ്റേജ് എത്തുമ്പോ തോന്നുന്നുണ്ട് അടുത്ത കടു കിട്ടുക അങ്ങനെൊ ഒരു ഉ അങ്ങനെ ഒരു മൂന്നാല് കൊടുക്കും തവണകളായിട്ടാണ് അ പൈസ നമുക്ക് കിട്ടുന്നത്
കിട്ടിയാൽ തന്നെ നമുക്ക് വാർപ്പ് വരെ കഴിക്കാനുള്ള സംഭവങ്ങളെ കിട്ടുള്ളൂല്ലേ
കുട്ടൊള്ളു ഇന്നല്ലേ കിട്ടുള്ളു
അതെ ഇപ്പത്തെ സാധനങ്ങൾക്ക് വെല പണ്ടൊ അങ്ങനെ അഅനെ മതിയായിരുന്നു
ആ ഇപ്പൊ സാധനങ്ങകൊക്കെ നല്ല കമ്പിക്കൊക്കെ ഒക്കെ നല്ല വില കൂടീട്ടുണ്ട് ഇപ്പൊ സിമെന്റിന് കമ്പിക്ക് എല്ലാ സ സംഭവത്തിനും വില കൂടുതലാ ഉം ഞങ്ങള എഞ്ചിനീയർ പറഞ്ഞത് എന്താ വെച്ചാല് നമ്മളിപ്പോൊ ഒരു രണ്ട്‌ മൂന്ന് വർഷ വീട് പണി തുടങ്ങീട അപ്പൊ ഇപ്പോ എഞ്ചിനീർ പറഞ്ഞത് ഇ ഇപ്പോഴാണ് തുടങ്ങുന്നത്ണ്ടെങ്കില് ഒരു എട്ടോ ഒമ്പത് ലക്ഷം ഉറുപ്പിക അധികം നമ്മടുത്ത് കാണേണ്ടി വന്നേന്
വേണ്ടി വരൂല്ലേ പിന്നെ എന്താ
അപ്പൊ ഇങ്ങളിപ്പോ ഈ ഒരു എഞ്ചിനീയറിനോട് ഇങ്ങളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി ഓലെത് ഫുള്ള് ഓലെ ഏൽപ്പിച്ചേക്കാണോ ഇങ്ങള്
ആ മൊത്തം ഓലേൽപ്പിച് നമ്മൾ ഫസ്റ്റ് ഓരോ നമ്മള് സ്ഥലം ലെവലാക്കിട്ട് ന്നിട്ട് നമ്മൾ എഞ്ചിനയറെ വിളിച്ച് ഓല്ക് കാണിച്ചു കൊടുത്തപ്പോ നമ്മളെ ഇഷ്ടത്തിലുള്ള ഇങ്ങനെ ഇത് പറഞ്ഞൊടുത്ത്.
അതെ നമ്മള മോട
ക്കാണ് വേണ്ടത് ആ ആ അപ്പോ ഓല് അതേപോലെ ഒരു പ്ലാൻ നമുക്ക് വരച്ച് തരും പിന്ന ഞങ്ങൾങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റിയിക്ക്‌ണ് പിന്നെ നമുക്ക് ഇങ്ങെനെ തോന്നും അത് ആ ഭാഗത്ത് റൂമ് വന്ന് ങ്കിൽ ഈ ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ നമുക്ക് പിന്നേം പിന്നേം ഇങ്ങനെ തോന്നി
വേറെ വീടുകളൊക്കെ കാണുമ്പോ ഞമുക്ക് അതുപോലത്തെത് മോഡലാക്കാൻ തോന്നോല്ലോ പിന്നെ ഇപ്പൊ
ടലീന്ന് കുറേ മാറിയിട്ട്ണ്ട്. ഇപ്പൊ ഈ മൂന്ന് വർഷായപ്പോക്കിനും
പിന്നെ നമ്മള് വേറ അഭിപ്രായങ്ങൾ കേട്ടാണ്ട് മാറ്റും
ആ അ അവിടെയാണ് പ്രശ് നം നമുക്കൊരു ഒറച്ച തീരുമാനം ഇണ്ടാവണം. അമ്മള വീടാണ് അമ്മളൊരു ആ അമ്മളെ വീടാണ് നമ്മളാണത് കൊണ്ടട്ക്കലാളും അയില് താമസിക്കാന്ള്ള ആളുകളു നമ്മളാണ് അപ്പൊ വേറൊരാളെ അഭിപ്രായത്തിന് നിന്ന് കൊടുക്കാതിരിക്കണേ
ത്താല് അതെ അപ്പൊ നമ്മടെ വീടും വേഗം
ആഹ് ഇപ്പ നമ്മള് പോലെ അല്ലല്ലൊ അത് രണ്ടു പ്രത്യേകത എന്താച്ചാല് നി ഇപ്പ നമ്മളൊരു ഡ്രസ് എടുത്ത് കൊണ്ടന്നാല് ഇങ്ങനെ എല്ലാരും വാങ്ങിച്ചൊടുക്കും ഈ ഡ്രസ്സ് അയില് ഒരാള് പറഞ്ഞാ മതി ആ എല്ലാർക്കും വാങ്ങ്ച്ചൊടുക്കും ഒരാള് പറഞ്ഞാതി അശ് അത് അതിന്റെ ആ ഭാഗം കയിത്ത് കൊറച്ച് ഇതായി അല്ലെങ്കി ആ വർക്ക് പോവാറായി നമ്മള് പിറ്റേന്ന് വേണ്ടിട്ട് മാറ്റിക്കും ആ അല്ലെങ്കി നമുക്കൊരു ആ അതാണ് നമ്മള് ആ ചിന്ത നമ്മള് മാറ്റണം ആദ്യം എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളതായിട്ടുള്ളൊരു തീരുമാനം വേണം
അതെ ത്രീഡി കിട്ടൂന്ന് പറഞ്ഞ കേട്ട് പ്പൊ വീടൊക്കെ ഇണ്ടാക്കില്
ആ ത്രീഡി കിട്ടും ത്രീഡി ഇണ്ടാക്കാണെങ്കില് നമുക്ക് ഏറ്റതു നല്ലതാണ് കാരണം എന്താച്ചാല് അതില് നമ്മള് ബെഡ് ഡ് വരണത് അലമാര വരണത് എഹ് അങ്ങനെ എല്ലാ മ്മള് ഫർണിച് ചറുകള് എല്ലാത്തിൻ്റേതും ആ ത്രീടില്
സാനങ്ങള് അതിലുണ്ടാവുലേ നമുക്ക് അതേ രീതിയില് ചെയ്താ മതി ലേ
ആഹ് അങ്ങനെ ചെയ്തേക്കാണ് നമക്ക് നല്ലത് മറ്റേതെന്താറിയോ ത്രിഡി ആഹ് വേറെണ്ടാക്കി തരും
അതെ അ നമ്മള് വേറെ പൈസ കൊടുക്കേണ്ടി വരും
അതിന് കൊറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കണം പക്ഷെ ആ എഞ്ചിനി ആ ഞങ്ങകൊക്കെ എങ്ങനെയച്ചാല് ഞങ്ങള് പ്ലാൻ വരച്ചിപ്പിച്ച എഞ്ചിനിയറോഡന്നെയാണ് വീടുപണി ചെയ്യിപ്പിക്കുന്നതും അപ്പം അവർ പ്ലാൻ്റെ പൈസ കൊടുക്കണ്ട ആഹ് ഓരന്നെ ചെയ്യുമ്പള് ആഹ് ഓർക്ക് പ്ലാൻ്റെ പൈസ നമ്മള് കൊടുക്കണ്ട അങ്ങനെണ്ട് ത്രീ ടി എക്സ്ട്രാ ചെയ്യാണെങ്കി അയിൻ്റെ പൈസ മാത്രം കൊടുത്താ മതി മെലത് പ്ലാനിനു മാത്രം ഒരു എഞ്ചിന് നമ്മളൊരു നാലായി ഒരു അയ്യായിരൊക്കെ പ്ലാനിന് കൊടുക്കുന്ന് ഇണ്ട്
പിന്നെ നമ്മള് ഈ വീട്പണി എടു ബേണ്ട നമ്മടെ വീട്ട് നമ്പറോ അങ്ങനെ എന്തെങ്കിലൊക്കെ പഞ്ചായത്ത് രജിസ്റ്ററെയ്യാ അങ്ങനെ എന്തെങ്കിലൊക്കെ വേണോ
വീട്ട് നമ്പറിൻ്റെ ആവശ്യല്ല അത് ആ അവിടെ അറിയിക്കണം
ആലോയിക്കണല്ലേ
റ്റെടുക്കണം വീട് പണിക്ക്ള്ളൊര് പെർമിറ്റ്ണ്ട് അഹ് എടുക്കണം അയിന് ഏ ഓരോ സ്ഥല ത്തിന് അനുസരിച്ചാണ് പെർമിറ്റിനുള്ള വര്ന്നത് സ്ക്വയർ ഫീറ്റ്നൻസര്ച്ചൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ പന്ത്രണ്ടായിറു ഈ പെർമിറ്റിന്
ആന് ഇല്ലേ പിന്നെ കരണ്ടും കാര്യ- ഉള്ള സ്ഥലം ആണോ അവിടെ
ഓ ഇവിടെ കറണ്ടും വെ വെള്ളോ എല്ലാം ഉണ്ട്
ഇല്ല്യ
ഉം ബുദ്ധിമുട്ടില്ല
അതെ
നിങ്ങള് ഇവിടുന്ന് പോകുമ്പോ പിന്നെ കറണ്ടയൊക്കെ ആ വീട്ടി ൽതന്നെ ഉണ്ടാവുമല്ലോല്ലേ പുതിയ-
ആ അത് ഞങ്ങക്ക് പിന്നെ ആ ഇല്ല ഞങ്ങൾക്ക് പെർമിറ്റിന്റെ ആവശ്യം ഉണ്ടാകൂ അത്- പഴയ സ്ഥലത്തന്നെ എടുക്കുന്നത് കൊണ്ട്-
ആഹ് അത് വേണ്ടി വെരും നമ്മെൾ ആഹ് അയ് വാണം നമ്മെൾ വീട് പൊളിച്ചിട്ട് വേറെ വീട് ഇട്ക്ക അല്ലെ അപ്പ അമ്മെൾ പെർമിറ്റ് വേണ്ടി വെരും ഉം പ്പ ഇഞ്ഞ് ഇങ്ങെൾ വീട് പൊള്
പൊൾച്ചെയ്ഞ്ഞാൽ ഒയുടെ നിക്കാ ഞങ്ങള് വീടിന്റെ ഒര് സെയ് സൈഡ് പൊളിച്ച് ഒര് റൂമ് ഒക്കെ ബാക്കി ആക്കിയാണ്ട് അവ്ടെ നിക്കാ അങ്ങനെ വിചാരിച്ച് നിക്ക്ന്നെ ഇനി പഞ്ചായത്ത്ന്ന് കിട്ട് കിട്ടാണ്ന്ന് ഇണ്ടെങ്കി നമ്മെ ൾ ആദ്യം ഷെഡ് ഒക്കെ കെട്ടി
ക്കെട്ട് ആഹ് അങ്ങനെ ഇണ്ട് ഉം
ക്കെ ഇണ്ടെല്ലോ അപ്പൊ അയ് നോക്കട്ടെ ഞാൻ പഞ്ചായത്ത്ന്ന് കിട്ടാണ് ഇപ്പൊ പഞ്ചായത്തിന്ന് കിട്ടിയാൽ നമുക്കൊരു സഹായംന്നെയാണ്
ആണ് ആഹ് ഇപ്പൊ ക്ക് കിട്ടാണെങ്കിൽ ആഹ് അത്ര അപ്പ അതിന്റെ ബാക്കി നോക്കിയാ മതിയെല്ലോ
അതെ പെക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞ് ഇപ്പോ ഇതൊക്കെ ആയപ്പം പ്പം വീടിന്റെ ഒക്കെ കൊട്ക്ക്‌ന്നെ ഇണ്ടാവും ചെയ്യും
ആഹ് ഇപ്പം ഇപ്പൊ ഓരോന്ന് പ്പൊ ഞങ്ങളെ വ ഏ കോഴിയാട് അങ്ങൻത്തതിനൊക്കെ
തന്ന്ട്ട്ണ്ട്ല്ലേ ആഹ് തെ അത്പോലെ ബയോഗ്യാസ്
ആഹ് അങ്ങനെ ഓരോ ആനുകൂല്യങ്ങൾ വര്ന്ന്ണ്ട് ഒന്നന്വേഷിച്ചോക്ക അപ്പൊ ചെലപ്പോ ഉണ്ടെങ്കില് കിട്ടി കഴിഞ്ഞാല് നമ്മക്കൊരു ഉപകാരാവല്ലോ
അതെ പിന്നെ നമക്ക് എന്താ വ്യക്തികളെന്നുള്ള സഹായം ചോയ്ക്കാലോ
ആഹ് അങ്ങനെ അങ്ങനൊക്കെ സഹായിക്കണ ഏരിയണോ?
അതെ ഞങ്ങളെവിടേക്കെ അങ്ങനെല്ലാരും അങ്ങോ ട്ട്ങ്ങട്ടോക്കെ സഹായിക്കും. പിന്നെ ഈ ലൈഫ് മിഷനില് കൊട് ത്താലെങ്ങനെ ണ്ടാവായിരിക്കും ലെ
അത് രൺ രണ്ടും കൂടി നമുക്ക് കിട്ടൂലല്ലോ ലൈഫ് മിഷന് പഞ്ചായത്ത് രണ്ടും ആഹ് ഏതെങ്കിലും ഒന്നേ കിട്ടൊള്ളു രണ്ടും കൂടി കിട്ടൂല ഇ ഇപ്പൊ ലൈഫ് മിഷന് ഇപ്പോ ലൈഫ് മിഷ ഇല്ലാന്ന് പറയുന്ന കേൾ
അതെടുത്തു പോയോ?
അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് എന്താണ് ശരിക്കറിയില്ല അങ്ങനെ ഒരു ന്യൂസ് കേട്ടു ലൈഫ് മിഷൻ ഇല്ലാതെപ്പോ നമ്മള് പഞ്ചായത്ത്ന്ന് മാത്രം അങ്ങനെ ഒരു ന്യൂസ് കേട്ടു ഇപ്പൊ അത് ഇള്ളതാണോ ഇല്ലാത്തതാണോ അറി റിയില്ല ലൈഫ് മിഷന് ഇങ്ങനെ അഞ്ച് വർഷം കൂടുമ്പോളല്ലേ പാസ്സ് ആകുന്നെ ആഹ് അപ്പൊ കഴിഞ്ഞ അത് എപ്പഴാ പാസ്സ് ആയതെന്ന് അറിയണം അല്ലാതെ നമ്മള് വീട് പൊളിച്ചിട്ടിട്ട് അതിന് കൊടു കൊടുത്താ തന്നെ നമുക്ക് ഇപ്പ അടുത്തൊന്നും കിട്ടൂലല്ലോ
കിട്ടൂല്ലല്ലേ നമ്മളെ അടു താ താഴെയുള്ള ആൾക്കാർക്ക് കിട്ടിട്ടേ നമ്മളെ സെലക്ട് ചെയ്യുള്ളുല്ലേ അതെ പിന്നെ
പാസാവൊള്ളൂ
അതെ പിന്നെ ഈ പഞ്ചായത്തിലൊക്കെ ഞമ്മള് സ് സ്ത്രീകൾക്കാണോ മുൻതൂക്കം?
ആഹ് അതെ അങ്ങനെ ആഹ് നമ്മള് റേഷ് റേഷൻ കാർഡ് നമ്മള് സ്ത്രീകളുടെ പേരിലാണല്ലോ അതേപോലെ എല്ലാ കാര്യത്തിനും നമ്മള് സ്ത്രീകളുടെ പേരിൽ എഴുതി കൊടു ആണെങ്കില് കു ഒന്നോ മുൻഗണനയുണ്ടേ ഇപ്പ നമ്മള് ഈ ആട് കോയി അങ്ങനത്തെതിനൊക്ക് ഒക്കെ സ്ത്രീകൾ ആണെങ്ങക്ക് ഇല്ല ഫോമ്. സ്ത്രീകൾക്ക് മാത്രേ ഉള്ളൂ.
നന്ദിണ്ട്ട്ടോ ഞാന് എന്നാ ശരി.
ആ ശരിന്നാ.